ആഹ
ആഹ് പറയു
ആ പറയൂ
ഫ്രണ്ടിനെ
എല്ലാരും സുഖാണ്.
സുഖാണ് എന്തപ്പ സൗണ്ട് കുറച്ച് കമ്മിയായിരിക്ക്ണ്
ആണോ ഞാനില്ലേ പുറത്തേക്ക് നിക്കാം അത് ഇവിടെ റേഞ്ചില്ലായിട്ടേക്കും
അതെ
ഏ റേഞ്ചിന്റെ ഇഷ്യൂണ്ട് അതാണ് ഞാ ഒരു മി ഞാൻ പുറത്തേക്ക് ആഹ പറഞ്ഞപ്പോ കേക്കുന്നുണ്ട ആഹ ആഹ എന്താണ് വിശേഷങ്ങൾ
വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം
ഏഹ് ഏഹ് ഇവിടേം നല്ല വിശേഷമുണ്ട്. ഉം ഓ ക്ലാസ്സിലൊക്കെ പോയി ഇന്ന്ച്ചു വരെ ഴിഞ്ഞുള്ളൂ. അപ്പൊ ഉച്ചക്ക് ശേഷം വന്ന്ആ
ഉച്ച കയ്ഞ്ഞെന്താ പരിപാടി
ഉച്ചക്ക് ശേഷം മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കും കൊർച്ച് ഒറങ്ങി അതൊക്കെ തന്നെ.
ഓ ഫുഡൊക്കെ കയ്ച്ച
ഫുഡ് കഴിച്ചില്ല ഫുഡ് ഇപ്പം വന്നേ ഉള്ളൂ ഞാൻ ഹോസ്റ്റല്ലാണല്ലോ പ്പൊ. ഫുഡ് ഇപ്പം വന്നതേള്ളു ഇഞ്ഞിപ്പം കഴിക്കണം. ഫുഡ് ന്ന് ചോറ്, പരിപ്പ് കറി പിന്നെ പപ്പടം. ഇവ്ടന്ന് വെച്ചാ നമ്മള നാട്ടിലെ ഈ കൊയലപ്പല്ലേ ആഹ ആ സാധനം
ഓ
ഉം അവിടെ ഫുഡ് കയ്ച്ചാ
ഇവിടെ ഫുഡ് ഒന്നും കയ്ച്ചിറ്റ്ല്ല
ഏ എന്താ ചെയ്യുന്നത്
ഇപ്പൊ വെറുതെ ഇരിക്ക്ണു
എല്ലാ എൻ ഞനെന്താ ചെയ്യുന്നത്
ഞാന് ഇപ്പോഗ്രാഫിക് ഡിസൈനർ ആയിട്ട് പോ
അത്ശരി അങ്ങനെ ന്ന്ട്ട് ഫുഡ് ഞാനാ
അല്ല ഞാന്
ആഹ് ആഹ്
വർക്കിനൊന്നും പോണില്ല പക്ഷെ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് വർക്ക് മാത്രം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കയാണ്
ഓ അങ്ങനെ
ഉം അത് കഴിഞ്ഞപ്പ അങ്ങനെ വെറുതെരിക്കാം
ആ ഓ ഓ ഓ അത് ഏ ഇത് കൊറെ കോഴ്സൊക്കെ പഠിച്ചിട്ട് കിട്ടിയതല്ലേ
അതെ
ആഹ് കൊറെ വർഷം പഠിക്കാണ്ട്
അയ്യേ അത്ര ആറു മാസം തൊ ള്ളു ഇണ്ടായെ
അ ബസ്
ഉം ആറുമാസം കോഴ്സ് ഞാൻ പത്തു മാസം എടുത്തു പത്ത് മാസല്ല ഒരു വർഷം എടുത്തു.
ഓ ഹോ അങ്ങനെ മെല്ലെ പഠിച്ചു പോയതല്ലേ ആ ഓ ഹൊ അങ്ങനെ
പോണ്ടേരും
ഏ
ക്ലാസിൽ പോകാടെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ ആയി ടൈം ആയി ഒരുപാട് അതെ അതെ ഇയ്യെന്താ പഠിക്കണ് അവിടെ
ഞാനിവിടെ റെസ്പിറേറ്ററി തെറാപ്പി
ഓ എല്ലാരും ഓരോരോ ഇതാണല്ലേ
ആഹ് ആഹ് ഓരോന്നാണ് ആഹ്
എല്ലാരും വേറെ വേറെ ക്ലാസ് ആണപ്പൊ
അല്ല ക്ലാസൊക്കെ സെയിം ആണ് പക്ഷെ ഏഹ് നമ്മുക്കിപ്പോ ഒരു സബ്ജക്ട് വരിയാണെങ്കിൽ ഞങ്ങളെ വേറെ ക്ലാസ് കൊണ്ട് പോയിട്ട് ആഹ് അങ്ങനെ അറ്റൻഡൻസ് ഒക്കെ ഒരേ ക്ലാസ്സിന് മ്മ്
അപ്പൊ അവിടെ എങ്ങനാ കോളേജ് മറ്റേ ഇതിന് ഫീസ് ഒക്കെ എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ
ഹോസ്റ്റൽ ഫീസ് ഒരു വർഷത്തേക്ക് എഴുപത്തയ്യായിരം
ഓ അതെങ്ങനെ നമ്മള് മറ്റേ ഇതിന്റെ കോളേജ് ഫീസ് അടയ്ക്കുമ്പോൾ ഒരുമിച്ച് അടയ്ക്കണൊ അതൊ
ആഹ് അങ്ങനെയാണ് അടക്കേണ്ടത് കോളേജ് ഫീസ് അടക്കുമ്പോ പിന്നെ നമുക്ക് പറ്റൂലെ ങ്കിൽ കുറച്ചു കുറച്ചായിട്ട് അടച്ചാലും മതി
ഓ
അങ്ങനൊക്കാണ് പിന്നെ ചെലോര് ലോൺ എടുക്കും അതാവുമ്പോ പിന്ന മൊത്തത്തിൽ അങ്ങ് പോകും ഒരു വർഷത്തെ മ്മ് മ്മ്
അപ്പോ ഇതൊെക്കെങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫൊക്കെ
ഹോസ്റ്റൽ ലൈഫ് ഒക്കെ മ്മ് വലിയ സുഖൊന്നുംല്ല ഫുഡൊക്കെ ഭയങ്കര മോശാണ്‌.
അതെ ഓ
പിന്നെ ഇവിടാണെങ്കിൽ ഫുൾ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് ഒന്നും ഇല്ല
ഉണ്ടാവില്ല ഒരു ഒരു ദിവസം പോലും ഇല്ല
ഇല്ല ഇല്ല ഒരു ദിവസം പോലുംല്ല കോഴിമുട്ട പോലുംല്ല
അതെ
ആ പിന്നെ ഞങ്ങൾക്കെന്തേ വേണങ്കിലൊക്കെ ഓർഡർ ചെയ്ത് കഴിക്ക അതന്നെ
ആ പിന്നെ അവിടെ പിന്നെ എപ്പോഴും ഓർഡർ അല്ലേ ഓർഡർ അല്ലേ ചെയ്ത് കഴി ള്ളൂ പിന്നെ എപ്പൊ ഴും അവിടെ ഓർഡറല്ലെ ചെയ്ത് കഴിക്കുന്നെ പറയാ
ഏഹ് അങ്ങനില്ല ഫുഡ് അയ്ന് ഇ ഗ്യാസിന്റെ പ്രശ്നം വന്നില്ലെന്യോ ആ
ആഹ്
ആഹ് അതിന് ശേഷമാണ് ഫുഡ് മോശായി തുടങ്ങിയത് ഭയങ്കര മോശായത് അല്ലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യും മ്മ് ഇവിടെപ്പം മെയിന് ആയിട്ട് ഈ പുളി സാധം സാമ്പാർ അത് അത്അങ്ങനത്തെ സാധനങ്ങളാ ആ അതൊന്നും നമുക്ക് അങ്ങനെ പറ്റൂ ല്ലല്ലോ
അതെ നമുക്ക് നമ്മളെ ഈ ഭാഗത്തുള്ളവർക്കൊന്നും അത് പറ്റില്ല. മ്മ് അതൊക്കെ ആ ഭാഗത്തുള്ളവർക്കെ മാത്രേ പറ്റുള്ളൂ
അതെ അതെ ഏഹ് പിന്നൊരു സാധനുണ്ട് ഏഹ്
നമ്മള അവിടത്തെ ആൾക്കാര് കമ്മിയാണോ അവിടെ കൂടുതലാണൊ
ഇവിടെ ആ അങ്ങനെയൊന്നുമില്ല കൂടുതലും തമിഴ് സാണ് എന്നാലും മലയാളീസ് ഉണ്ട്
ആഹ്
മ്മ്
ഓ ഓ ഓഹ്.
ഉം പിന്നെന്താണ്?
വീട്ടീന്നൊക്കെ വിളിച്ചാ
ആഹ് വീട്ടിൽന്നൊക്കെ വിളിച്ച് ഇന്ന് ഉച്ചക്ക് വന്നൊണ്ട് നേരത്തെേ വിളിച്ച്
ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടില് ഉപ്പ ഉമ്മ ഒര് അനിയത്തി അത്രന്നെ അനിയത്തി നാലാം ക്ലാസ്സിലാ
ഓ
മ്മ്
ഉം ഉം ഉം വീട്ട്ൽ പോയാ?
വീട്ട്ല് കഴിഞ്ഞാഴ്ച പോയി ഇനിയിപ്പോ സെക്കൻ സാറ്റർഡേ വരുന്നില്ലേ അപ്പൊ പോണം.
ഓഹ് എത്രൂസം ലീവ്ട്ക്കാൻ പറ്റും ഔടെ എത് എങ്ങനെ ലീവെങ്ങനേണ്?
ലീവ്ന്ന് പറഞ്ഞാ സാർ ഇങ്ങനെ പറയും മാസത്തിലൊര് ലീവൊക്കെ പറ്റുള്ളൂന്ന്. പഷേ ഞങ്ങളൊക്കെത്രോ ലീ മാസത്തിലൊര് ലീവ് എടുക്കാൻ പറ്റുള്ളൂന്ന് സാർ പറയും, പഷേ ഞങ്ങളൊക്കെത്രോ ലീവെട്ത്ത്.
ആഹ്.
ഒരു മാസം തന്നെ മൂന്ന് നാല് അഞ്ച് ലീവൊക്കെ എടുക്കും.
അ ഓഓറി അവിടെ ഇതൊക്കെണ്ടാ മറ്റേ എന്താണ് ലെറ്ററൊക്കെ എഴുതി കൊടുക്കണോ ലീവിന്.
എഴുതി കൊടുത്ത് ബൈങ്കര ടാസ്കാ ലീവ് കിട്ടണേ. ലെറ്ററെഴുതി കൊടുക്കുന്നതും പോവുന്നതും അല്ല ടാസ്ക് സാറിനോട് ലീവ് ചോയ്ച്ച്. ആഹ് കൊറേ ചീത്ത കേക്കണം ഉം എത്ക്ക് പോണോ എന്തിന് പോണോ എപ്പളും ലീവാണോ? അങ്ങനെ എന്തൊക്കോ സാറ് ചോയ്ക്കും അപ്പൊ നമ്മളൊന്നും മിണ്ടാണ്ട് ആഹ് ചോയ്ക്കുന്നൊക്കെ മനസ്സിലാവും തമിഴും മലയാളും പിന്നെ വല്ല്യൊരു വ്ത്യാസല്ലല്ലോ. പിന്നെ ആക്ഷനിലൂടൊക്കെ മനസ്സിലാവും സാറ എന്തേലും പറയുമ്പോൾ നമ്മള് മെല്ലെ നിക്കാ അതൊക്കെ തന്നെ. ഉം അങ്ങനേണ്.
ഞ്ഞഅവ്ടെ പരിവാടിയൊന്നുല്ലേ?
ഇവ്ടെ
ഉം..
ഇവ്ടെപ്പോ വേറെന്ത്‌ പരിപാടി, ഇനിയിപ്പൊ നാളെ ഔട്ടിങ്ങൊക്കെണ്ട് നാളെ സൺ‌ഡേല്ലേ.
ഓഹ് പൊറത്തൊക്കെ പോവുലെ.
പുറത്തൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു.
എവിടേണ് മറ്റേ പാർക്കിലാ പോണെ പൊറ്ത്ത്?
ആഹ് പിന്നെ ഇവ്ടെ എഹ് ലുലു മാളില്ലേ ആ അവിടൊക്കെ ആ ഓഫർണ്ട് അപ്പോ ഞങ്ങളെന്തെയ്ന്ന് വെച്ചാല് എല്ലാ ഹ് ഈ ബിസ് കറ്റും അങ്ങൻത്തൊക്കെല്ല്യേ ബേക്കറി സാനങ്ങളൊക്കെ അത് വാങ്ങും അതാവുമ്പോ നാ
അവ്ടെ ബിഗ് ബിഗ് ബിഗ്സൈൽ നടക്കാണ്ല്ലേ.
ആബിഗ്സൈൽ നടക്കാൻള്ളോ.
ആ ചെല ചെലപ്പൊ ഈ വീക്കങ്ങട്ട് വരും. മ്മ വർക്കിന് ഹ്മ് ങ്ങടെ ബിക്സൈൽ നടക്ണന്നാണ്ട് വിളി ചു കയിഞ്ഞ പ്രാശ്യം ഇണ്ടായിരുന്നു ഔടെ.
ഏഹ് ഞങ്ങളെടക്ക് പോവും ലുലുൽ.
അതെ.
ആ ഇങ്ങനെ സാധനൊക്കെ, ആഹ് അതാണ്. ആഹ് അത് ശെരിയാ.
ഉം..
ഹ്മ് ന്തെ വ വന്നാലൊക്കെ വിളിക്കും ഞങ്ങളെ ആഹ്. ആഹ്.
വിളിക്കാ ന്നാ വിളിക്കാ.
ഓ ആയിക്കോട്ടെ.
ഉം ഉം ഉം
പിന്നെന്താണ് ഫുഡൊക്കെ കൈച്ചോ?
ഏഹ്.
എന്താ പറഞ്ഞെ.
ഏഹ് അല്ല എങ്ങനാ? കേട്ടില്ല അല്ല അല്ല അതിന്റെ ഫ് ഫ്രന്റ് ഒര് സാധനം ചോയ്ചേ
അതെ, ഓ ഓ ഇവിടെ എന്താ അപ്പോഴും നൂഡിൽസ് ആണ് എന്നക്കെ പറഞ്ഞു കേട്ടു ഞാന്. നൂഡിൽസും യിപ്പി ഒക്കെ ആണെന്ന് പറഞ്ഞോ
ആഹ് ന്യൂഡിൽസ് ത് എടക്ക് അധികം വാങ്ങും.
അവിടെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും നിങ്ങൾക്ക്
ഇല്ലല്ല കുക്കിങ് പറ്റൂല കെറ്റില് അലൗഡ് അല്ല പക്ഷെ ഞങ്ങള് ചായ ണ്ടാക്കും പിന്നെ ഇടക്ക് ന്യൂഡിൽസ് അങ്ങനത്തെക്കെ ഉണ്ടാക്കും ന്നല്ലാണ്ട്
അത് എങ്ങനെ നിങ്ങളെ റൂമിൽ തന്നെണ്ടാ സെറ്റ് അതിന്റെ
ആ കെറ്റിലുണ്ട് ആ റൂമിലുണ്ട് ഹോസ്റ്റല്ല് ള്ളല്ല ഞങ്ങൾ കൊണ്ടുവന്ന
അതെ
വേറെന്താ?
വേറെന്താ അവിടെ എന്താ ഒരു സൗണ്ട്
അതെന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓള് വന്ന് ഏ ഹ് വന്നതാ.
ഉം ങ്ങനെ ആഹ ചിരിക്കലാണ്.
അതെ ഹൈറ്റ് ഹൈറ്റ് ഹൈറ്റ് കമ്മിആയിട്ടുള്ള ഫ്രണ്ടാണ്. ഹൈറ്റ്ള്ള ഫ്രണ്ട ഹൈറ്റ് കമ്മിആയിട്ടുള്ള ഫ്രണ്ട് എവിടെ?
ഏ ഐറ്റ കമ്മിയായിട്ടുള്ള ഫ്രണ്ട് ആ അത് വേറെ കോളില.
വേറെ കോൾളാണ് ഓ അപ്പോഴും വേറെ കോള് തന്നെയാണ്. ആരാണോ വെന്തോ?
ഞാന്.
ഒന്ന് വിളിക്കണളോ വിളിച്ചിട്ട് ചോദിക്കണം ആരാണെന്ന് ഉം.
അങ്ങനെ ആഹ് അങ്ങനെ ഇവിടെള്ള വേറെ ഫ്രണ്ട്സിനേക്കെ അറിയോളെ ചെറിയാളെ.
ചെറിയാളെ അറിയാം
ആഹ് ചെറിയാളെ അറിയല്ലെ ചെറിയ ആളാ നാട്ടുകാരനാണോ ഓ ഓ അങ്ങനെ
ചെറിയളെ എങ്ങനെയോ എങ്ങനെയോ പോയി പരിചയപ്പെട്ടു. എങ്ങനെയൊപോയി പരിജപ്പെട്ടു രാത്രി റിക്വസ്റ്റ് ഇട്ടാണ് ഇൻസ്റ്റൽ അവള് ഉം അങ്ങനെ പരിചപ്പെട്ടണെ ഉം.
ഇങ്ങനെള്ള ഫ്രെണ്ട്സ്.
അതെ ഇ എന്തിനാണ് റിക്വസ്റ്റ്ട്ടന്ന് ചോദിച്ചാ ഇനിയും അറിയില്ല അവള് പറയില്ല ഉം. അവരടെ വേലൊക്കെല്ലേ ങ്ങങ്ങളൊന്നും വരില്ലേ അപ്പൊ
ഞങ്ങള് വന്ന് വേലക്ക്‌ വന്ന് ഈ പ്രാവശ്യം.
അവൾ അവിടെ വന്നോ
ആഹ് അവള കൂടെ വന്ന് ഞങ്ങൾ
ഞാൻ കണ്ടില്ലലാേ
ഞങ്ങളുണ്ട് കൂടെ ഹ് അവളെ കണ്ടിനോ
അവളെ കണ്ടില്ലോ
രാത്രി എപ്പളാ കണ്ടതോളാ എന്താ പരിപാടി?
അവിടെ ഒരു കൊട്ട്ണ്ടായിരുന്നില്ലേ ഒരു പിങ്ക് കളർ ജയ്സിടെ
ഏ
പിങ്ക് കളർ ജേസി ഇട്ടിട്ട് അവരുടെ അവിടെന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു.
ആണോ എനിക്കറിയില്ല അതെന്താ ഈ വേലയല്ലേ പറഞ്ഞത്.
അതെ
ആഹ് ആഹ് ഞാ ഞങ്ങള് ആഹ് ഏപ്രിൽല്
ആഹ് അതന്നെ ആ ടൈമില്
ആഹ് ഞാൻ വന്ന് ഞാന് ഇന്റെ വേറെ രണ്ട് ഫ്രണ്ട്സ് ഞങ്ങള് റൂമിൽള്ളെ ഏഹ് കൊർച്ച് കുട്ട്യാള് വന്ന്
വന്നോ
ഉം ഞാൻ ആദ്യായിട്ട് വരാണ് ഉം ഞങ്ങള് ഓളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആഹ്
ഞാൻ കണ്ടില്ല അവളുടെ കൂടെ അവളുടെ സ്കൂൾ വിട്ടപെൺകുട്ടികളെ മാത്രം കണ്ട്ള്ളൂ ഞാന്
ആണോ രാത്രി വൈകുന്നേരം ആണോ കണ്ടത്
ഞാനവ്ടെ ഒരു മൂന്ന് മണി മുതല്ണ്ടായ്ര്ന്നു
ഓഹ് ഞങ്ങളൊര് ആഹ് ഞങ്ങളും ആ സമയൊക്കെ ആവുമ്പോ എത്തി
അ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിയ്യണ വരെ ഞാൻ കണ്ട് അവിടെ ഞാന്ണ്ട് കാരണം അവര്ടെ അവിടെ പരിപാട്യൊ ഒര് മിൻറ്റ് ട്ടാ ഒറ്റ മിനിറ്റേ അയ്യോ
പച്ചക്കറി
ഇത് കേൾക്കാന വയ്യാ അ അവിടെ അവളുടെ വീട്ടിണ്ടവിടെ പരിപാടി ഇണ്ടായിരുന്നില്ലേ
ആ ആഹ.
ഇപ്പൊ അവളുടെ ഭാഗ അവളുടെ ആഹ് അതന്നെ അവളുടെ അവളുടെ വീട്ടിന്റെ അവിടുന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു തമ്പോലം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് അതിനല്ലട്ടോ ഞങ്ങള് വന്നത് ഞങ്ങള് മറ്റേ അതിനല്ല ഞങ്ങൾ മറ്റേ വേറെ വേലല്ലേ ഈ ഉം ആ വലിയൊരു വേല വെടിക്കെട്ടൊക്കുള്ള
ആഹ് ആഹ് ആഹ് ആഹ് അതിനാണോ വന്നത് ഓ ഓഓ ഞാന് ഈ കുമ്മാട്ടിക്ക് വന്നിട്ടാണ് പരിചയപ്പെട്ടത് ഇവളുടെ അവിടെ പരിപാടി ഞങ്ങളാ ചെയ്തത്
ഓ അങ്ങനെ ഇതിനെ പറ്റി ഓള് പറയ ക്കെ ചെയ്തിട്ട് ഏഹ് അപ്പൊ ഓളെ അമ്മ വിളികൊക്കെ ചെയ്തിരുന്നു എന്തായാലും വരണം ക്കെ പറയുന്നു പക്ഷെ ഞങ്ങക്ക് നോമ്പിന്റെ ടൈം ആയപ്പോ ഒന്നും വരാൻ പറ്റിയില്ല
ഓ വരായിരുന്നു പരിപാടി കാണായിരുന്നു ഞങ്ങളെ
ആ അതെ പക്ഷെ അത് രണ്ടുകൊല്ലം കഴിഞ്ഞി ട്ടില്ലേ ഉണ്ടാവുള്ളൂ ആഹ് ഓ നോക്കട്ടെ ഇനി അടുത്തതിന്റെ അടുത്ത വർഷം വരാ
കോഴ്സ് കഴിയോ
അപ്പോഴത്തെ അപ്പോഴത്തെ ചെലപ്പോ ഞങ്ങള് ലാസ്റ്റ് ഇയർ ആയിരിക്കും ഇന്റേൺഷിപ്പ് ആയിരിക്കും
അതെ
ഉം ഉം അങ്ങനെ പോയിട്ടാണ് അങ്ങനെ പോയിട്ടാണ് അവളെ പരിചയപ്പെട്ടത്
ആഹ് ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു മറ്റേ വെടിക്കെട്ടൊക്കെയുള്ള വേലക്ക് അതിനാ ഞങ്ങള് വന്നത്
ഇല്ല അവള് ആകെ എത്ര തന്നെയ ഇണ്ട്
ഞങ്ങള് കണ്ടല്ലോ ഉം അല്ല ഓളെ കാണാൻ പറ്റൂല ഹ ഹ ഹ ഉം അങ്ങനെ ആഹ് അങ്ങനെ ഉം
പക്ഷ അവളോട് പറഞ്ഞു ഞാന് വരേണ്ടന്ന് ഇച്ച് കൊറേ ഫ്രണ്ട്സ് ണ്ട് കൊറേ അവ അവളോട് പറഞ്ഞു ഞാൻ വര്ണ്ട്ന്ന്. ഇപ്പൊ കൊറെ ഫ്രണ്ട്സ് ഉണ്ട്ന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളൊക്കെയാന്ന് എനിക്കറിയില്ല ആ ഫ്രണ്ട്സിണ്ട് പറഞ്ഞു ആ ഓക്കെ പറഞ്ഞു ഉം
ഓ
ഉം
അങ്ങനെ വേറെന്താണ് ന്തോദിവസം മറ്റേ ഇവിടെല്ലേ നിങ്ങളെ ഞാനല്ല ഇപ്പ വിളിക്ക കേട്ടോ
ആ ഓക്കേ ഓക്കേ ആഹ് ആ അന്ന് ഓക്കെ ഓക്കെ ഓക്കെ